ഹലോ
ആഹ് കേക്കുന്നില്ലേ
കേക്കാം
ഉം
എന്താരുന്നു പണി
കിടക്കാ ഹ്ഹ്
ആഹ് മക്കള് വരാറായോ സ്കൂളിൽന്ന്
ഇല്ല അഞ്ചേ പത്തക്കാവും
ആഹ്
അഞ്ച് പത്ത് അഞ്ചേ കാലെക്കാവും അവസാന ട്രിപ്പാ ഏഹ്
ആഹ്
ബസ്സിനാണോ സ്കൂൾ ബസ്സിനാണോ
ആ ഒരാള് ബസ്സിന് ഒരാളെ കൊണ്ടൊയാക്കും വിളിച്ചോണ്ട് വരും പിന്നെ മൂത്തയാള് തൊടങ്ങീട്ടില്ല ഓള് പ്ലസ് വണ്ണാ
ആഹ്
അപ്പോ കൊടുത്തിരിക്ക്ന്നേ ഒള്ളു ആഹ് ഫസ്റ്റ് അലോ ട്ട്മെന്റിന് കിട്ടുമോന്നിനി മാർക്ക് എൺപത്തൊമ്പത് ശതമാനം
ആഓഹ് എന്നാ അലോട്ട്മെന്റൊട്ക്കാ
നമ്മളിവിടെ അവള് പഠിച്ച സ്കൂളി തന്നെ കൊടുത്തിത്ണ്ട് ഇനി ഫസ്റ്റ് വെരുന്നത് എട്ടാംതീയാന്തോന്നു അങ്ങനെങ്ങാണ്ടാ ഇങ്ങനെ വാർത്തേലൊക്കെ കാണിച്ചേ ജൂണെട്ട്
ആഹ്
പിന്നെ സ്കൂൾ പഠിച്ച സ്കൂള് തന്നെയായോണ്ടേ അവിടന്ന് വിളിക്കൂല്ലോ
ആഹ്
പ്പപറഞ്ഞാ പറ്റും
ആഹ്
പിന്നെന്നാ വിശേഷം സ്പെഷ്യല്ന്ന് തേങ്ങാച്ചോറ് വെച്ചു
തേങ്ങാച്ചോറ് കറിയെന്താ
കറി ബീഫൊണ്ടാര്ന്ന്
ഓഹ് കറിയാക്കിയ ച്ചേ
ആഹ് കറിയാക്കി ഇന്നലെ ഫ്രൈയാക്കി അപ്പൊ ഫ്രൈയാക്കുമ്പോ പിന്നത് ആത് ചോറിന് ഇങ്ങനെ ചാറൊന്നും ഇല്ലാന്നും പറഞ്ഞൊരു വെഷമവാ
ആഹ് അയിന് ഫ്രൈയാക്കിയാല ഫ്രൈ ആക്കിയത് തിന്നു
ആഹ് ഫ്രൈയാമ്പോ ഇല്ലേ അത് നമ്മക്കൊരു കൂട്ടുകറി പോലെ തോന്നുള്ളൂ ഫ്രൈ ആമ്പം അല്ലെ
ആഹ്
മറ്റേതാമ്പ അത് കൊഴ മറ്റേതാമ്പ നമുക്ക് വിഷയവില്ല ചാറുവായിക്കോളും അപ്പത്തിനും ചോറിനും എല്ലാം പൊക്കോളും
ആഹ്
ഇവിടെല്ലാർക്കും ചാറ് വേണം
ആഹ് ആഹ്
നിങ്ങളെന്നാക്കും ബീഫ് കറി വയ്ക്കോതോ ഫ്രൈയാക്കോ
ട്ടെല്ലാ ഒര് വെരട്ടിയ മാതിരി ണ്ടാവുലേ
ആഹ് ആഹ് കൊഴമ്പ് വരുവോ
ആഹഅങ്ങനെ പിന്നെ അയ്ക്ക് കറി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാകും
ഓഹ് ഉം കറി അതെ ഈ ചോറിനുള്ള കറിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്
ആഹ്
ചോറിന് കറി എല്ലാർക്കും കറി വേണോ
ഉം
ചെറിയ ഇങ്ങനെ തോരനോ മെഴുക്കുവരട്ടി അങ്ങനത്തൊന്നും പോരേ എല്ലാർക്കും കറി നല്ലതായിരിക്കണം എന്നാലേ ചോറ്ണ്ണുമ്പോ ഒരു മുഖത്തിന് തെളിച്ചം വരുവുള്ളൂ ഇന്ന്പ്പം ബീഫ് ഉള്ളത് കൊണ്ട് കയറി ഇറങ്ങാ അത് തന്നെ തീര വരങ്ങ നമുക്ക് നമ്മള് ഓർക്കും ഫ്രിഡ്ജിന്ന് കഴിയട്ടെന്ന് ഓർ ശരിയല്ലേ ഇത് തുറക്കുമ്പോ എല്ലാം ഫ്രിഡ്ജിൽ ഇത് തന്നെ ഇരിക്കുമ്പോഴേ
ആഹ് ആഹ് ആഹ്
അതുകൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞ് തീർ ആ ഇനിയുണ്ട് രണ്ട് രണ്ടര കിലോയും കൂടി ഇനിയുണ്ട്
എത്ര കിട്ടീ
ഞങ്ങൾക്കിവിടെ ആറ് കിലോ ആറ് ഏഴ് കിലോ കിട്ടിക്കാ അവിടെയൊക്കെ
നാല്
ആ അത്രേ ഉള്ളൂ ല്ലേ ആ ഇവിടെ നമുക്ക് അയൽവാസികളും തരും ഈ ഷെയർ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ആ അങ്ങനെ ഉണ്ടാകുമ്പോ സുഖാണ്
ഉം
ഒത്തിരി കണ്ടാലും പാടാ
കുറേ ആവുമ്പോള് നമുക്കും മടുപ്പ് വരും പിന്നെ കൊറേ ഫ്രിഡ്ജില് വെക്കാനും വയ്യല്ലോ നീ അയിൻ്റെടേസ്റ്റ് ക്കൊപോവും
ഇതന്താ പറയുന്നു ആ ടേസ്റ്റ് പോവും ഞാൻഅദ്യ ക്കെവിജാരിച്ച ഫുള്ളരിഞ് അച്ചാറ് ഇട്ടോ അങ്ങന ഉണക്കിയിട്ട് ഇറച്ചി കേട്ട അങ്ങനെ വിചാരിച്ച് പിന്നെ അ നമ്മ നമ്മളത് മാത്രണ് അറിയാനൊക്കത് ആരും കൂടൂല
ആഹ്
അരിഞ്ഞ് തന്നെ എടുക്കുമ്പോ നമുക്ക് മടുപ്പാ ഒരേനിപ്പ് നിന്ന് നിന്ന്
ആഹ് ആഹ്
അ നുറുക്കി എടുക്കണ്ടെ
ആഹ്
മടുപ്പ പിന്നെമക്കൾ പറയുന്നേ കേട്ടു തീരുന്നതിന് മുമ്പായിട്ട് അത് തന്നെ ആ ഞാൻ അപ്പത്തിന് അരി അരിച്ച് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ചോറുണ്ണാൻ വയ്യ
ഏഹ്
അതുകൊണ്ട് ആ പാത്രത്തിന്റെ മാവ് എടുത്ത് പിന്ന ആ ഫ്രൈ ഇതുണ്ടങ്കിൽ ഇച്ചിരിക്കുടെ ഒന്ന് വാട്ടിഎടുക്കണം സവാളക്കെ വഴറ്റി എല്ല രാത്രി ചോറാണ പോ
എങ്ങനെ
രാത്രി എന്താ ചോറാണോ കഴിക്കുന്നത് അപ്പൊ എന്തേങ്കിലും വേണോന്ന് നമ്മടെ ചോറ് മടിയാനാക്കിതനിക്ക്
ഓ ഞാാന് മടി ഉണ്ടാക്കാ മടി ചപ്പാത്തിയ ഒക്കെ ഉണ്ടാക്കിയാലൊക്കെ മതി ബീഫൊക്കെ ഉണ്ടാകുമ്പോ രസാണ് ശെ പണ്
ഉം അത് ശരിയാചപ്പാത്തിയൊരുവല്ലാത്ത പണിയുവ
പണിയെന്നെയേണ്
ഉം വാങ്ങിക്കാൻ കിട്ടൂലെ എവിടെന്നും
എങ്ങനെ
അല്ല അടുത്ത് കടകളൊന്നും വാങ്ങിക്കാനില്ലേന്ന് ചപ്പാത്തിയൊന്നും വാങ്ങാൻ ഉണ്ട്
ആഹ് ഉണ്ട് ണ്ട്
ഉം അല്ലെ ഇങ്ങനെ ആരെങ്കിലും സഹായിക്കാനുണ്ടെ കുഴപ്പം ഇല്ല ല്ലെ
ആഹ രാവിലെ വല്ല ചോറ് വെച്ച ബാക്കി ഉണ്ടാവുല്ലോ പിന്നെ വേറെ മെനക്കെടാറില്ല
അതുതന്നെ
ഉം
ഇവിടെ ചോറ് അങ്ങനെ കഴിക്കല്ലായെ ചോറ് കഴിച്ചിട്ട് രാത്രി കിടക്കുമ്പം ഭയങ്കര അസ്വസ്ഥ സ്ഥതയാന്നാ പറിയ്ണത്
ഓഹ് പക്ഷെ ഇനിക്ക് ചോറ് കഴിക്കണം ട്ടോ ആഹാ
ആ ഇവിടെ ഹസ്ബന്റിന് അങ്ങനെയൊക്കെ കെടക്കുമ്പം ഓവർ വെയ്റ്റ് വെക്കുവോന്നൊരു പേടി അത് കൊണ്ട്
ആഹ ആഹ
ഫുഡ് ഒക്കെ കഴിക്കുമ്പോഴെ ഇതാമ്പം ഏഴ് മണി കഴിഞ്ഞ് വന്ന് അപ്പ അപ്പൊ കഴിച്ചിട്ട് പിന്നെയും പോവും വേണം
ആഹ്
കഴിച്ച ഉടനെ ഇങ്ങനെ കേറി കിടുന്നതിനോട് ഒരു താല്പര്യം ഇല്ല
ആഹ
നമ്മളൊക്കെ ഊണ് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞെങ്ങാനും ഒന്ന് കട്ടിലെ വന്ന് ഇരുന്നാ പറയും ഇപ്പൊ കേറി കിടക്കാനുള്ള പരിപാടിക്കാ കട്ടിലേ വന്ന് ചാരിന്നാന്ന് പറയും അങ്ങനെ കിടക്കാറില്ല പണ്ടൊക്കെ കിടക്കുവായിരുന്നു ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പൊക്കെ ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞാൽ ഉടെനെ വന്ന് കിടക്കും
ആഹ
ഇപ്പ അങ്ങെനെ കിടക്കാൻ മടിയാ നമുക്ക് തന്നെ ഒരു പേടിയില്ലേ നമ്മുടെ ശരീരത്തെ കുറിച്ച്
അത് ശരിയൊക്കെ തന്നെയാണ് പക്ഷെ അതണ്ട് കെടന്നാ ഉറങ്ങിപ്പോവും
ഉം അത് തന്നെ അല്ല ഇപ്പൊ നല്ല സുഖവാ മഴയും കൂടെ ആവുമ്പോ നല്ല സുഖം
ആഹ പിന്നെ മക്കളും കൂടി പോയാ ഒരു ഇതുംണ്ടാല്ല ഒച്ചയും ഇതൊന്നും ഉണ്ടാവൂല്ല
അത് തന്നെ മക്കള് രണ്ടു മാസം കൂടി പോയപ്പോ തന്നെ ആകെ വീട് ഉറങ്ങിയല്ലേ
ആഹ് ഉള്ള്ക്കൊക്കെ വന്നിട്ട് ഒരു എന്തൊക്കോ ഒര് ഇതാവ ഇല്ലാഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും പടേരുന്നു
ആഹ വഴക്കാ കൂടുതലും രണ്ടു പേരും കൂടുമ്പോ തമ്മി വഴക്കല്ലേ
ആഹ് പക്ഷെ ഇല്ലാത്തപ്പൊ അന്നിങ്ങനെ സ്കൂള് തോറന്നെങ്കി സ്കൂൾ തോറന്നെങ്കി പറഞ്ഞ് ഇപ്പൊ പോയപ്പൊ ഒരു ഒരു ഒരു ചെറിയൊരു ടെൻഷന്
ഉം ഞാനും പറയും ഇങ്ങനെ കിടന്ന് വായിട്ട് നമ്മൾ നമ്മുടെ വായിലും നാക്ക് കെടക്കൂല ഒച്ചയിട്ടിട്ട് മടുക്കും അന്നിട്ട് ഞാൻ പറയും സ്കൂൾ ഒന്ന് തുറന്നാ മതി ഒന്ന് എല്ലാരും പോകുമ്പോ സമാധാനമായിട്ടിരിക്കാം
ആഹ്
ഇസ്ക് ഇപ്പൊ ആ സമയൊക്കെ നമുക്ക് അന്ന് ജോലി ചെയ്ത് ചെയ്ത് മടിക്കുവായിരുന്ന് ഒരു മാസം മുമ്പ് ഇത് ഇപ്പം നമ്മുടെ പണി കഴിഞ്ഞ് നമുക്ക് എവിടെങ്കിലും സുഖമായിട്ടി ഇരിക്കാം
സുഖായിട്ട് ഇരിക്ക്യ
വരും വരെ നമ്മള് ഫ്രീയല്ലേ
ആഹ അതന്നെ വന്നാ പിന്നെ ഒരു പടായിരിക്കും കൊറേ നേരം
ആഹ് വന്ന് അത് തന്നെ വന്ന് രണ്ടുപേര മദ്രസെ വിടല്ലോ അഹ് നാലണിയാവു വ രുമ്പോ നാലെ മുക്കാലാവും മദ്രസോടം തുടങ്ങുമ്പോ രാവിലെ ഇവിടെ ഉം ആള് കുറവാ പഠിപ്പിക്കാൻ പള്ളില്ലേ സ്ഥാമാര് കൊറവാ
അപ്പൊ എപ്പഴാ തുടങ്ങാ
നാലേമുക്കാലാഉമ്പോ തുടങ്ങിട്ട് എഹ് ആറ് ഇരുപതാഉമ്പോം വിടും
ആഹ്
മ്മള് രാവിലെ ആറരക്യുണ്ട് രാവിലെ ഉണ്ട് രാവിലെ ഉള്ളവരുണ്ട് രണ്ട് ഷിഫ്റ്റ് ആയിക്കാ രാവിലെ ആറര ക്ക് തുടങ്ങി എട്ട് മണിയാവുമ്പോ വിടും വൈകുന്നേരം നാലേമുക്കാലിന് തുടങ്ങി ആറ് ഇരുതകുമ്പോ വിടും
ആഹ് ആഹ്
ഓഹ് രാവിലെ ഇച്ചരി മയഴൊക്കാവുമ്പോ കേറി കിടന്നുറങ്ങണം
ആഹ് ആഹ്
നമ്മള് നമ്മള് ദിർദി വെച്ച് എണീക്ണപ്പ നമ്മൾക്കും വിളിക്കണമല്ലോ മദർസ് വിടണമെങ്കി ഇത് അവർക്ക് ഇച്ചിരേരം സമയം ഉള്ളത് കൊണ്ട് കിടന്നുറങ്ങാ പയ്യ ണീച്ച് സ്കൂളിൽ പോ ആ റെഡിയായ മതിയോ
ആ ഹ് അതെന്നെ
എത്ര കുട്ടികള് ആഹ്
ങ്ങക്കൊ
എനിക്ക് മൂന്ന്പേര്
ഉം എത്രേല്ലാ
മുത്തവൾ നി പ്ലസ്സണ്ണിലേക്ക്
ആഹ്
രണ്ടാമത്തെെയാള് ആറാം ക്ലാസ്സില്
ആഹ്
ഇളയവൻ രണ്ടില്
ഓഹ്
രണ്ടാ രണ്ട് പെണ്ണും
ഉം ആഹ്
ക്കെ ഉണ്ടാക്കി വെക്കണോ കഴിക്കാൻ
ഓർക്കോ ഇല്ല ബേക്കറി ഉണ്ട്
ആഹ് അതേ ഉള്ളൂ ഉം ഇവിടെയും ചെലപ്പോ പറ്റിയല്ലെങ്കി മേടിക്കും ഉം കടലേറ്റ് പറഞ്ഞോണ്ടിരിക്ക ഇത് ഇറച്ചി കഴിയുന്നതിന് മുമ്പ് കട്ടിലേറ്റ് ഉണ്ടാക്കിത്തരണോന്ന്
ആഹ്
എനിക്കൺങ്കി ഇപ്പൊ ഉണ്ടാക്കാണ്ടി ഇരുന്നന്ന് മടിയാ അതുകൊണ്ടാ നമ്മുക്ക് പണി
ആഹ്
ഉണ്ടാക്കി വെച്ചാൽ അത് കേട്ടോ ഫ്രീസ്യ്ത് വെക്കാം നമുക്ക് ആവശ്യ അനുസരി ട്ട് പൊച്ചെടുത്താ മതിയല്ലോ
ആഹ്
മ്മ ഫ്രീസർല് വെച്ചങ്ങനെ ഇര്ന്നോളും
ആഹ് ആഹ് ഓഹ്
പ്പങ്ങനെ വെക്യാണെങ്കി
അം
നമ്മൾ പൊരിക്കണ സമയത്ത് മാത്രം എടുത്ത് വെളിലെച്ചാ മതി അത്യാവശ്യത്തിന് അന്നേരെട്ത് ജ് വെച്ചിട്ട് വീണ്ടും എട്ത്ത് വീ തിനോട് വാക്കിണ്ടേ വെക്യും
ആഹ്
ഷെ ആ ഒടനെ പൊരിക്കുന്ന ഫ്രഷിന്റെ ടേ
ആഹ് ടെസ് ച്ചെന്താ പഞ്ഞ് ഞമ്മള് മീനായാലും ഏത് സാധനം ഫ്രഡ്ജ് വെച്ചാ ആ ടേസ്റ്റ് പോയില്ലേ
അത് സത്യാട്ടോ ശരിയാ ഞമ്മള് ഈ ജോലിക്കാരൊക്കെ ഇങ്ങനെ വന്ന് പോയി അങ്ങനെ ട്ത്ത് ഉപയോഗിച്ച് പിന്നെയും തിരിച്ച് കേറ്റി വെച്ച് അങ്ങനെ പിന്നെ അവരുടെ സമയത്തിന്റെ ഇതുകൊണ്ടായിരിക്കുംല്ലേ അവരെ സമയത്തിനൊക്കെ നല്ല വെലയുള്ളതല്ലേ രാവിലെ പോയി പിന്നെ അത് കയ്ഞ്ഞ് വൈന്നേരം വന്ന്
ആ
എല്ലാം ചെയ്തു വരുമ്പം
വേറൊന്നുല്ലല്ലോ
ഇല്ലല്ല
ഇന്നാ ശരി എന്നാ വയ്ക്കട്ടെ
ആ ഓക്കെ ന്നാ
ഓക്കെ ഓക്കെ ശരി